ആഹ കേക്ണ്ടോ
ങ്ങനാ
ആ കേക്കുന്നുണ്ട് എന്ത പാട് ഒ നല്ല വിശേഷം
കാണോ മഴയൊക്കെ എങ്ങനെ പോുന്നു
മയാ ഇപ്പ രണ്ടു ദിവസത്തിന് ഇണ്ടായിന്നു ഒപ്പം കുഴപ്പൊന്നുല്ല ഇപ്പ വെയിലാണ്
ഉ ചോറക്കെ കഴിച്ചാ
എ ല്ല കഴിക്കാനാവുന്നേ ഉള്ളൂ
ആഹ ആണോ ഓക്കെ
നിങ്ങൾ കഴിച്ചോ
ഇല്ല കഴിച്ചില്ല കഴിക്കണം
ആഹ
പുസ്തക ഒക്കെ വായിക്കാറുണ്ടോ
ഏ
പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോന്ന്
ആ ആ ഞാന് പ്ലസ് ടു അവിടെ വരെ പഠിച്ച ടൈമില് വായിച്ചിന്നു ഇപ്പം വായിക്കലൊന്നില്ല
റീഡിങ് ഒന്നും ഇഷ്ട അല്ല
ഇഷ്ടാണ് ടൈം ഇില്ല
ആ തിരക്കായ് ഹൗസ് വൈഫ് ആയതോണ്ട് തിരക്കായി പോയോ
അ അതെ
ആ ഓക്കെ ഓക്കെ ലാസ്റ്റ് വായിച്ച പുസ്തകത പ്ലസ് ടുവിൽ പഠിക്കുമ്പോുള്ള വായിച്ച പുസ്തകമായിരിക്കും ല്ലേ
ആഹ
ആ ഓക്കെ ഓക്കെ സിനിമയെ കാണാറുണ്ടോ ഇല്ല
കാണല് ഇല്ലേ വെച്ചാല് എപ്പോഴെങ്കിലുംഒക്കെ കൂടെപ്പം കാണുല്ലോ എല്ലാരും കൂടെന്നണ്ട് അങ്ങനെക്കെ താല്പര്യ ഇല്ലാത്തോൊണ്ടല്ല
കാണൻ സമയം കിട്ടാറില്ലേ
അല്ല
ആഹ ഓക്കെ ഓക്കെ പിന്നെ കുക്കിംഗാണോ ഇഷ്ടം അപ്പൊ ഫ്രീ ടൈം എന്താ ചെയ്യാ കുക്കിംഗ
ഇപ്പന്ന് പറഞ്ഞാ എന്തു പേരെ പഠിക്കായിരുന്നു ഇപ്രന്ന പ്രായത്
കുക്കിങ്ഒക്കെ ഇഷ്ടണോ
ആ്
പഠിക്കായിരുന്നാ പറഞ്ഞെ
ആ അതെ
എന്താ പഠിക്കണെ
ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ആ ഡിഗ്രും പിന്നെ പി പി ഡീസും കൂടെ വരുന്ന കോയ്സ് ഉണ്ട്
ആഹ ഹൗസ് വൈഫ് ആ പഠത്താണോ
ഞാ ഇതുവരെ പോയി പഠിച്ചു
ഇപ്പൊ ഓൺലൈനായിയിട്ട് പഠിക്കുക
അപ്പൊ കഴിഞ്ഞു
ആഹ ഓക്കെ ഓക്കെ
ഞാന ഡിഗ്രി എത്തിട്ടില്ലായിരുന്നു ഏ ആ ഇഷ്ട
വീട്ടില് ഗാർഡനിങ് ഒക്കെ ണ്ടോ
ഏ ല്ല പണ്ടൊപ്പോ അതിനെ കൊണ്ട് ഭയങ്കര ഭയങ്കര താല്പര്യംണ്ടായിരുന്നു
ഗാർഡനിങ് അല്ലേ ആ
ഞമ്മള് ആ എന്റെ വീ വീട്ടിലായ ടൈമ ഞാന് കൊറ ഉണ്ടാക്കിരുന്നു മ് പിന്നെ പിന്നെ ങ്ങനെ അയിന്ന് വിട്ട് ക്ലാസ്ഒക്കെ തുടങ്ങിയപ്പോ
ആ
നിങ്ങൾ ചെയ്യുന്നുണ്ടോ
ആ ചെറിയൊരു ഫ്ലവർ പ്ലാന്റ് ക്കെുണ്ട്
ഒ
ഫ്ലവറിങ്ങ് ഭയങ്കര ഇഷ്ടാണ്
ഏ
ഗാർഡനിങ് ഭയങ്കര ഇഷ്ടാണ്
ആതെ
നിങ്ങ ളെ എങ്ങനെ വാങ്ങിടാ സാനം
ആ അതെ വാങ്ങി നമ്മള ഇവിടെ കണ്ട് നന്നിട്ട് വളർത്തി പരിപാലിച്ചു വരുന്നു അങ്ങനെ
ആ ആ അതെ ആ അതെ
ഉച്ചക്ക് സ്പെഷ്യലൊക്കെ ആക്കി മീനൊക്കെ ഒന്നും കിട്ടാനണ്ടാവൂില്ലായിരിക്കുംല്ലെ മഴയൊക്കെ ആയതുകൊണ്ട്
ആ ഇവിടെന്ന് പറഞ്ഞാല് ഇടക്കിടക്ക് കിട്ടും ഇപ്പന്നാ ലോൺ ആയിട്ടില്ലല്ലോ തുടങ്ങുന്നല്ലേ ഉള്ളൂ
ഓ ഇവിടെയൊക്കെ ക്ലോയ നിരോധനം അന്റെ മീനൊന്നും കിട്ടാനില്ല
ഓ
ആ
പിന്നെന്ന് പറഞ്ഞാല് കുറച്ച മുമ്പ് കൊണ്ടഴച്ച മീനൊക്കെ ആയിരിക്കും വേണെങ്കിൽ ഇപ്പകി
ആ അത ഇപ്പൊ കൊണ്ടു തരുന്നത് ഭയങ്കര പൈസയായിരിക്കും പഴകിയ മീനൊക്കെ ഐസ് ഇിട്ട് കൊണ്ടിരുന്ന ആൾക്കാരാണിപ്പോ
ആ അതെ
എല്ലാർക്കും വേണ്ടേ
ആ അപ്പ മഴ തുടങ്ങിട്ടല്ലേള്ളൂ കുറച്ചും കൂടെ കഴിയുമ്പോ ഭയങ്കര തായിരിക്കും
കടലൊക്കെ ഉണ്ടോ കടലൊക്കെ മീനൊക്കെ അത്യാവശ്യ ക്ഷാമ ഉണ്ടാവകും അടുത്ത കായലൊക്കെയള്ള ആൾക്കാരാണെങ്കിൽ മീന അങ്ങനെ ക്ഷാമ ണ്ടാവില്ല
ആ അമ്മക്ക് ഇവിടൊന്നും ഇല്ല
ആണല്ലേ
മ് മ്
നിങ്ങളെന്താ വർക്കിലാണോ
ആ വർക്ക് ചെയ്യ പഠിക്ക
ആ ആ
പഠിക്കുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടുണ്ട് എല്ലാംണ്ട്
ഓ എന്താ പഠിക്കണ
ഞാൻ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു
ഓ
ഹൗസ് വൈഫ് ആണ് രണ്ടു മൂന്നു ആണ് എല്ലാണ് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പഴത്തെ പുതിയ വൈറസിനെ കുറിച്ച് ആ അതെ
ഓ ഓക്കെ പട കൊണ്ടോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കോല്ലോ
അതെ എല്ലാ അഡ്ജസ്റ്റാക്കി പോകുന്നു കൊ ആ കുട്ടീണ്ട് ഒരു കുട്ടീണ്ട്
സ്കൂളില് പോകുന്നാ
അല്ല അല്ല ഒരു വയസ് ആയത് ആയതേ ഉള്ളു പോകുന്ന് ഇപ്പൊ പനി മഴയെല്ലായോണ്ട് കൊറെ അസുഖങ്ങളൊക്കെ ഇറങ്ങിയിട്ടില്ലല്ലേ ഷിഗല്ല വൈറസ്, നിപ്പ, ഡെങ്ക ഉ
ആ ആ
അവിടെ എങ്ങനെയാ പനിയെക്കെണ്ടോ അടുത്തൊക്കെ
ഇല്ല ഇവിട പറഞ്ഞ് കേട്ടിട്ടില്ല
ശ്രദ്ധിക്കണം മൊത്തം പനിയെക്കെ ആയോണ്ടേ എങ്ങനെയാ വരുന്നെന്ന് പറയാനാ വൂല്ല വായേലൂടെ പകരുന്ന ഷിഗല്ല വൈറസ് ന്നാ പറഞ്ഞ് ഛർദ്ദിക്കേ ആയിട്ടേ
ആ ഇപ്പ ഇനി പ്രത്യേകിച്ചും മഴ തൊടങ്ങുമ്പോ തന്നെ പനിയാണല്ലോ മുന്നിക്ക് ചെറിയൊരു പാറ്റലോ അങ്ങൻത്തോ ഇതാക്കിയാ മതിയല്ലോ കൊണ്ടാ മതിയല്ലോ
എന്താണ്
ചെറിയ പാറ്റലൊക്കെ കൊണ്ടാ മതിയല്ലോ മഴേന്റെ അപ്പൊ തന്നെ പനി പുടിക്കേല്ലേ
ഇനി അടുത്ത പ്രശ്നമാ ഇപ്പ എന്തിനോടാ കൂടുലും താല്പര്യം ഡ്രോയിങ് അങ്ങനെ എന്തേലൊക്കെ കഴിവോ കാര്യങ്ങളോ അങ്ങനെന്തെങ്കിലുക്കെ ഒണ്ടോ പെയ്ന്റിങ്ങ്
കൂടുതൽ എഴുതണേനാണ്
കൂടുതല്
എയ്താ
എഴ്ല്ലമ്മള് റൈറ്റിങ്
ആ റൈറ്റിംങ്ങ് ഓക്കെ ഓക്കെ മനസ്സിലായില്ല ഹ്‌താ റൈറ്റിങ്ങ് ഇഷ്ടാണോ കഥേ ചെയ്തോ
എയ്തിട്ട് ആദ്യൊക്കെ എഴുതീനി ഇപ്പ അങ്ങനെഴുതലില്ലല്ലൊ ഇപ്പം കല്യാണാഴ്ചപ്പൊക്ക നിർത്തി
ഉം ഇങ്ങനെ പുസ്ത കവിതേക്ക എയ്തോരുന്ന ആളാണോ അതോ
ഏങ്ങൊന്നും എയ്തൂല്ല
ആഎന്നാലും
ആ ആ
ഓക്കെ ഓക്കെ എ എന്തെലും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇങ്ങനെ നോവലിലോ അങ്ങനെ എന്തെങ്കിലും
ആ ഇല്ല
ഊം അങ്ങന കൊടുക്കാരുന്നില്ലേ ചെറിയ കുട്ടി കവിതയൊക്കെ എഴുതീട്ട് പ്രസ്ദ്ധികരിക്കാൻ ല്ലേ
ഉം ഇല്ലാ
ആ
നമുക്ക് ടൈമ് ഇണ്ടെങ്കില് നമുക്ക് ഓക്കെ ചെയ്യാം
ടൈം ഇല്ലാത്തൊണ്ടൊരു പ്രശ്നംല്ലേ ടൈ ടൈമ് നമ്മള് കണ്ടെത്തണം ടൈമ് നമ്മളെ തേടി വരില്ലല്ലോ ഓരോന്നിന് നമ്മള് ഓരോന്നിന്റെയും സമയം ഫിക്സ് ചെയ്യണം അപ്പോ നമുക്ക് ടൈം കിട്ടും പിന്നെ കാര്യത്തിന് ഇന്ന ഇന്നെ ഇന്ന സമയം നമ്മള് വെക്ക അങ്ങനെയാവുമ്പോ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും
ആ അതെ
അങ്ങനെയാണല്ലോ സമയം ഒരിക്കലും നമ്മളെ തേടിവരില്ല നമ്മള് സമയം നോക്കിരിന്നിട്ടുണ്ടെങ്കി നമ്മടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോവേള്ളൂ സമയം കിട്ട കിട്ടും കിട്ടുംന്ന് നോക്കിയോണ്ടിരുന്ന്ട്ട്ണ്ടെങ്കില്
ആ അതെ
ഇനി നമ്മള് സമയം കണ്ടുപിടിക്ക്യ
നമ്മള് ഓരോ ടൈം ഓരോന്നും ചെയ്തവടെ ഇരുന്നാല്
പഠിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തണം
ആ അതെ
ഞാൻ ടൈമിന് നല്ല എല്ലാ ടൈമിനും കൊറച്ച് കൊറച്ച് വാല്യൂ എല്ലാം കൊടു ത്തിട്ടുണ്ടെങ്കി നമുക്ക് ടൈം കണ്ടെത്താൻ ഭയങ്കര എളുപ്പായിരിക്കും
ആ അതെ ആ എല്ലാ കാര്യത്തിനും ഓരോ ടൈമ് ഫിക്സ് ആക്കിയാ മതി
ആ മുന്നോട്ട് പോകും ഇല്ലെങ്കില് ഓ അത് കഴിയുമ്പ ഇത് ചെയ്യാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കി അത് അങ്ങനെ നിക്കേയുള്ളൂ അയിന് മുന്നേ നമ്മള് ഓ ഇന്ന സമയത്തിനുള്ളിൽ ആ വർക്ക ക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്തിനാ വർക്ക് നമുക്ക് ചെയ്യാന്ന് കണ്ടുപിടിക്കാലോ അയ അങ്ങനെ നമ്മള് ടൈമ് നോക്കി ചെയ്യണം തുണി കഴുകണ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചിയ്യാൻ പറ്റും കുട്ടി ഉറങ്ങണ സമയത്തൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും മടി പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യല്ലല്ലോ കുട്ടി എണീക്കുമ്പളായിരിക്കും ഓ അത് ചെയ്താ മതിയാരുന്നു അവനെണീറ്റ് ചെയ്യുമ്പോന്ന് നമ്മള് ചിന്തിക്കുന്നേ
ആ ആ
അങ്ങനെക്കെ ഓരോരോ കാര്യങ്ങളൊണ്ട്
ആ പിന്നെന്നാല് ചെല ആൾക്കാര് കുട്ടി ഒറങ്ങണ ടൈമില് നമുക്ക് റസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് കെടക്കും
ആ അതെ അതെ റസ്റ്റും വേണം നമ്മൾ റസ്റ്റ് എടുക്കാനും വേറെ സമയം കണ്ടെത്തണം എല്ലാം കൂടി ഒരു സമയം നമുക്ക് നടക്കൂലല്ലോ
അതെ
എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്ത അതാണ് മെയ്ൻ
കൂടുതൽ ആൾക്കാർക്കും പ്രശ്നം ടൈം ആയിരിക്കും
ആകെ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ചെലര് ചോയ്ക്കും ആകെ പന്ത്രണ്ട് മണിക്കൂറണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റോ പഠത്തോം ജോ വർക്കും കുട്ടിടെ കാര്യം വീട്ടിലെ കാര്യം പക്ഷെ നമ്മൾ അതനുസരിച്ച് ടൈം കണ്ടെത്തുവാണെങ്കിൽ എല്ലാം നടക്കും
നമ്മള് വിചാരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് ആഹ് ഓരോന്നിനും ഓരോ ടൈം കണ്ടെത്തി
അതെ ഓരോന്നിനും ഓരോ ടൈം കണ്ടെത്തി നമ്മള് നടക്ക
ഉം
ഉം
നിങ്ങക്ക് ചോർണ്ണുന്നായോ
ഇല്ല ചോറിനുണ്ണാൻ ആവുന്നത്ര ചോറുണ്ണാനായോ
ഓ
ആ എന്നാ ഓക്കെ എന്നാ ശരി
ആയിക്കോ ശരി ആയിക്കോട്ടെ